ഹലോ ആഹ് കേക്ക്ണില്ലേ?
ക്കണിണ്ട് അങ്ങ്ട് കേക്കണില്യേ?
ആഹ് ആഹ് കേക്കിണ്ട് എന്തൊക്കെണ്ട് വർത്താനം?
നല്ല വർത്താനം മയയൊക്കെ ഉണ്ടോ അവിടെ
ഏ
മഴയുണ്ടോ
ഇന്ന് രാവിലെ ചെറിയൊരു മയ പെയ്തിനി പിന്നെ മയയ്തീല്ല ഇപ്പ വേയ്ലാ
ആ ഇല്ല ഇവിടെ വെയിലാണ് രാവിലെ വരെയും മഴയുണ്ടായേനി ഇപ്പ വെയിലാ ഓ പണിയൊക്കെ കഴിഞ്ഞ് കുള്ളിയൊക്കെ കഴിഞ്ഞ് ഫുഡ്‌യൊക്കെ ആയോ ആ അവിടെ ചോറ് ആയെണ് കറി ആയയില്ല
ഏ അപ്പൊ കറിഞ്ഞി എന്താ ഇണ്ടാക്ക്‌ന്നേ
ആ ഇന്നിപ്പോ ഞാനെന്നെ ഉള്ളൂ ഉച്ചക്ക് അപ്പോം കെ - പ്രത്യേകിച്ച ഒന്നും ഉണ്ടാക്കണോന്നുല്ല ഉള്ളതൊക്കെ മതി ചെറുപ്പയർ കറിയും തക്കാളി താളിപ്പൊക്കെ ഉണ്ട് അതോക്കെ മതിവെച്ച്
ആഹ ചെറുപ്പയർ രാവിലെ ഉണ്ടാക്കിയതാക്ക രല്ലേ
ആ അതൊക്കെ മതി എനിക്ക്പ്പോ ഉച്ചക്കേക്ക് ചോറിന് യെന്തെകിലും ഒക്കെ ഒന്ന് കിട്ടിയാ മതി ഏഹ് മ്മാക് വൈകുന്നേരാണ് മ- മക്കളും വരും ഹസ്ബന്റും അപ്പൊ രാത്രിയക്കങ്ങനെ ഉണ്ടാക്കാവെച്ച്
മക്കളൊക്കെ സ്കൂൾക്കോയതേക്കോ ഓല്ക്ക് ഇപ്രാവശ്യം സ്കൂൾക്ക്‌ ബുക്കും ബേഗൊ പ്പൊ വാങ്ങീണോ
വാങ്ങീച്ചാല് വെല്ല്യോന് വാങ്ങീല്ലാ ഓന് കഴിഞ്ഞറാശ്യം വാങ്ങിയത്ണ്ടായിനി പുതിയ ബേഗെന്നേണ് അപ്പൊ പിന്നെ ഓന് അവു കൊണ്ടോയി മോള്ക്ക് വാങ്ങി ചെറിയോനും വാങ്ങി
ആഹ് ഞാന് യൂണിഫ് യൂണി ഫോമൊക്കെ അടിച്ച് കിട്ടിയോ
വാങ്ങിയില്ല അടിച്ചാൻ കൊടുത്ത്ണ് വാങ്ങിയില്ല ഇവിടെ പണിയൊന്നും ഇല്ലേനി മൂപ്പരിക്ക്
ആഹ് അതെന്താ പ്രൈവറ്റ് സ്കൂൾ ഗവൺമെന്റ് കൊള്ളല്ല
അല്ല അടിച്ചാൻ കൊടുത്ത് ഷീല സ്കൂളിൽന്ന് കിട്ടീണ്
ആഹ് അട്ച്ചാൻ കൊട്ത്ത വാങ്ങിണ്ടാവൂലല്ലെ
ആഹ്
ചെറിയ ചെറുതിന് പിന്നെ എൽ കെ ജി ആണ് ഓന് പിന്നെ ശീലിം ഒക്കെമ്മള് വാങ്ങണല്ലോ
ആഹ്
ആ ആ പിന്നെ അയ്മക്ക് നോക്കീട്ടില്ല നോക്കണം
ആഹ്
പണിയൊന്നും ഇല്ലേനി പ്പൊ കൊർച്ചങ്ങട്ട് ഡള്ളായി
ആഹ് പിന്നെ പെര്ന്നാളും നോമ്പും ഒക്കെണ്ട് കഴിഞ്ഞാല്
കഴിഞ്ഞാലൊരു ക്ഷീണാണല്ലോ അന്ന് പിന്നെ കൊറേ അടവും അതും ഇതും ണ്ടാവുമ്പോ പിന്നെ നോക്കും
ആഹ് പെരുന്നാളും സ്കൂൾ തുറപ്പും ഒക്കെപ്പാടാവുമ്പോല്ലാ ക്ഷീണം വരു
ഉം പണിയുണ്ടില്ലാതായി മഴ ആയപ്പം
ആഹ്
പിന്നെ കൊറെേ പനിയും ൻക്കൊക്കെ പനിയേനി ഇന്നലെ ഇന്ന്
ആഹ് ഇപ്പത്തെ കാലാവസ്ഥന്റെ താണെയ്
ഉ ആ ഹോസ്പിറ്റൽക്കൊന്നും ചെല്ലാൻ വയ്യ. എന്തൊരു തെര ക്കാ എല്ലാർക്കും പനി ചു ആ
പനി വന്നാ പ ചുമ്പം നല്ലോ പനിച്ച
ആ അതന്നെ ഓ ഇപ്പഴാണ് ഒന്ന് ഒരാക്കായത് ഇനി ഇങ്ങനെ ഇക്ക് ക്ലാസ്സിനും പോവാണ്ട് ഞാൻ പോവേല്ല ഇപ്പൊ കമ്പ്യൂട്ടർ കോഴ്സിന് പോവലിന്റ്
ആഹ് അതിപ്പോ പനിയായോണ്ട് പോവേണ്ടാവില്ല ല്ലെ
ഒക്കെ മൊടങ്ങി ഇങ്ങനെ നിൽക്കാ ഇനി ഒക്കെ തൊ തൊടങ്ങണം ഒരു മാസക്കെ ആയിന്ന് പോയിട്ട്
പര ഒരാൾക്കാണ്ട് പനിച്ചാ പിന്നെ എല്ലാർക്കും കാണും പനിച്ചും
ആ അതാണ് പനീന്റെ സ്വഭാവം പിന്നെ അതാണല്ലോ
ആഹ് ഇനി ചെറിയൊരു ജലദോഷം എന്തായാലും അ ത് എല്ലാർക്കും കിട്ടാതെ അങ്ങോട്ട് പോവൂല
ആ ഇപ്പം പനിയുടെ കൂടെ ജലദോഷം ഉണ്ട് എന്തൊക്കെക്കെയോ ഉണ്ട് അലർജി പോലെ അതുണ്ട് ഉം ഇന്നലെ രാത്രിയൊക്കെ വെറക്കപ്പാ ഇപ്പോളും ശരിക്കങ്ങോട്ട്‌ സുഖായില്ല ആദ്യം ഹസ്ബൻഡിന് തുട പിന്നെ മോൾക്കൊക്കെ വയർ വേദനയൊക്കെ പറയുണ്ട് ടെസ്റ്റ് ചെയ്യാൻ നിന്നാ പിന്നെ അതന്നെ ഒരു സു പൊയില ഒക്കെ അരച്ച് ടൈമുക്കെ പോയി ഇപ്പോ ഓൾക്ക് സുഖമുണ്ട് ഓള് സ്കൂള് പോയി
ആഹ്
പിന്നെ ഞാനേ നമുക്ക് നോക്കി നമ്മുക്ക് പിന്നെ നമ്മൾ നോക്കൂലല്ലോ ഞാൻ പറയാം ഹസ്ബൻഡിനൊക്കെ പനിച്ചാൽ കഞ്ഞിയൊക്കെ അങ്ങോട്ട് കൊണ്ട് കൊടു ത്ത് ഏ റൂമ്ക്ക് തന്നെ കൊ ഞാൻ ഇന്നലെ പാത്രം കഴുകാ അപ്പം ഇങ്ങനെ ആലോ ടുക്കാ നമ്മളൊരു കഷ്ടകാലംന്ന്
നമുക്ക് ഇനി പനിച്ചാലും സുഖം ഇല്ലെങ്കി നമ്മള് നീച്ചാ തന്നെ ബാക്കി കിട്ടും
ആഹ് ഞമ്മൾ നീക്കും അതാണ് ഓ ട്ടോമാറ്റിക് അതോണ്ടാണ് നമ്മളാരും മൈൻഡ് ആക്കാത്തെ ത്തെ ഓൽക്കൊക്കെ പനിച്ചാ ഓലവിടെ കിടക്കും ന ഒക്കെ പനിച്ചാലും നമ്മള് ഇങ്ങനെ
നമ്മള് കുട്ടികള് ഓർത്ത ഓലെ ഓർത്ത് നീയിച്ചും
ആ നീചോം പ്പം മ്മള് ഓലിയാര്ചും ആ കൊയപൊന്നുല്ല കൊയപ്പണ്ടേലടെ കൊ ല്ലോ അപ്പൊ കൊയപ്പൊന്നുല്ലാതഅ ആര് മൈന്റാകാന് ങ്ങനെ ഞാൻതെന്നെ പറ്യും ചു ഇല്ല്യ ആ ങ്ങട്ട് ഞാ മമള് അങ്ങ് പോയി പറ്യണം പ്പൊ കൊറച് ഇപ്പം കൊറവ്ണ്ട് ഏ ഇപം അവിടെ വേദനണ്ട് എല്ലും ഞമ്മളങ്ങട്ട് വിവരം കൊട്ക കട അ
ഉം ഞമ്മള് ഓന്റങ്ങ് പോയി ട്ട് പോയി പി വേക്ക്ങ്ങ നട്
ആ എങ്ങനെണ്ട് എങ്ങനെണ്ട് അമ്മള് ഓലോട് ചോയ്കും അമ്മക്ക്‌ ള്ള കൊറവ്ണ്ടങ്കില് അവള് പോയി പറണം കുടുതല് ഇണ്ടെങ്കിലും അവള് പോയി പ പറ്യണം
ആ
കുളിച്ച്യില്ല ഇന്നലിം ഇന്നൊന്നും കുളിച്ച്യില്ല
ആഹ് അത് നേർക്ക് മാറിയിട്ടാത്
ഉ മാറി കിട്ടിയെങ്കിൽ വെച്ചിട്ട് തുമ്മീട്ടും ജലദോഷം കുടിച്ചിട്ടൊക്കെ സുഖല്ല റ്റേ അപ്പം തുമ്പുകു നോക്യാ ആരിം മാണ്ട ഒന്നും മാണ്ട തിന്നുംമാണ്ട കുടിചുംമാണ്ട ത അങ്ങനെര്തിലങ്ങ് നട്കാ
കവർതാ ഇങ്ങനെ നീചി താവ് അ യിനാക് ത
മക്കക്കാണെങ്കി അമ്മക് സുഖല്യാതദൊന്നും അവർക് പറഞ്ഞാ തിരീലല്ലോ ചായേം കടിം ആക്കി സെപ്പം അമ്മൾതരേയ് വാ കുച്ചക് അതേഴിമനിക്ക് ഒന്നും മാണ്ട അട് കൈഞ്ഞിട്ടേയ് മതീ ഇനി രാ വൈകുന്നേരം ഓല് വരുംബതേക് ആടേസ്റ്റൊന്നുല്ല ഫുഡൊന്നേ
ഉം ഒര് കൈപാണ് പച്ചള്ളം വരേ കൈ
ആ അതെന്നെ അവസ്ഥ കുഞ്ഞ് ഇനി എന്നാലും വൈകുന്നേരത്തെേക് കടലൊകെ വെള്ളതിലിട്ടെചിണ് ഓല് വരുംബതിനേകൊകെ എന്തെങ്കിലൊകെങ്ങനെ ഇണ്ടാക്കണം
ആഹ്
പിന്നെഅവിടെചോറും കറിയൊകായോ
ആഹ് ഇവിടെ ചോറ് ഹസ്ബൻഡറ് ജോലിക്ക് പോകുമ്പേ ചോറ് കൊണ്ടോണം
ആഹ്
അപ്പൊ പിന്നെ വേ എട്ട് എട്ടര ആകുമ്പോത്തിന് രാവിലത്തെ കടിയും ഉച്ചക്കില്ലാതൊക്കെ കണ്ടാവും പിന്നെ അടിച്ചരി തുടച്ച് കുളിച്ചാനേ ണ്ടാവുള്ളൂ
അതോണ്ട് വേം പണിയിഞ്ഞോള്ളല്ലോ മറ്റേ ഇത് അടുപ്പത്തെ പണി പണിന്നെ
ആ അക്ക് ഭക്ഷണം കൊണ്ടാവാത്തന്നോ വൈന്നാരായാലുംപണി തീറരില്ല
കഴിഞ്ഞൽ നമക്ക് പിന്ന ഈ അടച്ചരി തുക്കരു ത്താതാണ് തീരുംറ്മറ്റെ അയ്മക്കാണ്ടൊര്ങ്ങ്യ അമളാക്കമ്പോലൊന്ന് അങ്ങനെണ്ടാക്ക്യോ ണ്ട്ക്കു കൊണ്ടൊവാണ്ടെങ്കി മ്മള് വേണ്ടാക്കല്ലോ എന്തെങ്കിലൊകെള്ളഹ് വേണ്ടാക്കല്ലോ
തെ കൊണ്ടോണ്ടല്ലോ സാവധാനം മതിയെ ചെങ്ങന വെ
ആ അതന്നെ ഇവിടെന്റെ മോന് സ് കൂൾക്ക് ചോറ് കൊണ്ടോണം പം ചെലേസം വേഅണ്ടാക്കും ചെലേസം ഒൻ കൊണ്ടോഉല മടി ഒമ്പേലാ പ്പം ഞ്ഞിഓൽക് ക്ക് മടിയാണല്ലോ ചോറൊക്കെ
ഇപ്പ അയ്ന് സ്കോൾന്നെന്നെ സ് സ്കൂള് ചോറ് ട്ട്ണോൻക്കെന്നെ മാങ്ങാൻ മാടിയ
ഏ എന്തൊരു മടി എന്ന്ട്ട അറിയൊ അവിടന്ന് ട്ടേസ്റ്റ് ഇല്ലതോണ്ട തിന്നാത്തെ
ആ് ഞമ് ഞമ്മളൊക്കെ ആഉമ്പോ ഒരു കറിയുള്ളേഞ്ഞി ഇപ്പൊ ഓല്ക്ക് എന്തൊക്കെ കൂട്ടാനന്നാ ഓൽക് മാണ്ട പ്പൊ
ആ അവർക്ക് ചെക്കന്മാര് ആൺ കുട്ടിളാവും ചെയ്യ ഓൽക്ക് മടി ചോറൊക്കെ വരിന്ന് മാങ്ങണ്ടേ ഓലൊക് കളക്ടർമാരല്ലേ ഇതാണ്
ടി വങ്ങാന്
ആ ന്നട്ട് ഞാൻ വിചാരിക്കും ങ്ങളെക്കാരവി ഐ പി ളോ ന്ന് വരിക് ക്കാന് ആവൂല പള്ളേ പയ്ച്ചിണ്ട് എന്തേ തന്നാണി അറിഞ് വരേ സ്കൂൾന്നോന്നും പോന്നൂടേഞൊയ്ചും അതാണ് അവ ത
പ്പ സ്കൂൾള് ആഴ്ചേല് ബിരിയാണി കോഴി ഒക്കെ ണ്ട് അത് ബല് വാങ്ങൂല
ആ നെയ്ച്ചോറൊക്കെആൺങ്കി ത്തി മിഞ്ഞാന്ന് ക് ചോറൊന്നും വേണ്ട ന്ന് നെയ്‌ച്ചോറാന്ന് പറിണ്ട് ഇന്ന് വാങ്ങി തിന്നീണ് അന്ന് ചെക്കന്മാര് ഓര അങ്ങട് സെറ്റ് കൂടിയാലേ അങ്ങട് പോയിത്തിന്നു ഉ ഉ മറ്റേ ഓല് സെറ്റ് ഒരു തിന്ന്ണില്ലേ ർഞാ ആരും ത്തിന്ന്ണില്ല ചെലേപം ചോറ് കൊണ്ടരാൻ ആക്കിച്ചാലും ഇൻക്ക് വണ്ടാർഞ് പായും അപ്പം കൊ അതാണ് ഓലോട് ചോയിച്ചണം ഇന്ന് വേണോ ന്ന് മാണോ മാണങ്കി ണ്ടാക്കി കൊടുക്ക്
ത്ന്നണ്ടിരും
ആഹ് അതന്നെ സ്കൂളില്ലാത്ത ഇന്ന് ഞാനട് കുടുങ്ങല അപ്പം അപ്പം മറ്റേ നിനിക്ക് ഉച്ചയ്ക്ക് ചോറൊന്നും വാണ്ടാക്കില്ല മറ്റേ സ്കൂളില്ലാത്തന്ന് ചോറും കൂട്ടാനും ഒക്കും അപ്പൾ ഇങ്ങനെ നിരത്തി നിരത്തി
അയോയിക്കാ വെറുതൊക്കെല്ലേ അപ്പൊ ഇങ്ങനെുള്ളി
പിങ്ങ ഉ നട്ട് ആും പോരായിര എന്നിട്ട് മിച്ച പൈസ ഉണ്ടോ ഒത്തിയ മാങ്ങാനൻ അക്കേമാണ് അപ്പം പള്ളി വിച്ചണ്ട് വരെ വന്ന ചോറ്ഏ ചോറല്ലാത്ത എന്തെങ്കിലും വേണം അപ്പള വയപ്പ മാറുള്ള അതാണേ എന്റെ മക്കള മൂന്ന നടക്ക ഒരു കത്തിയൊക്കെ ഇങ്ങനെ കുറച്ച കിട്ടണം എടുക്ക്
ആ് ആഹ
എത്ര ആളന്താ കേൾക്ക്
എനിക്ക് രണ്ടാള് എന്റെ വലുത അങ്കലാടി പോവാനായിട്ടത്ോ
അ അത്രയയിട്ട ഉള്ളല്ലേ എന്റെ വല്യോൻ ഒമ്പേരെ എത്തിക്കണ ഹം
ചെറുതിന് ആറാസം
ഏ എത്ര ആയിറ്റള്ളല്ലേ
അന്താ കരക്ക് പോയപ്പോ നമ്മള ഓടിച്ച് പോയി തോടും കൂടിയക്കി പോയതാ
അങ്ങന എൻറെ മു ചെറുതപ്പോഴും മാറിയില്ല എൽ കെ ജിയിലാ ഞാൻ ആക്കി ഉറക്കിയല്ലാ ഒക്കെടുത്ത നമ്മക്ക് ആ നറോത്സിനാവുമ്പോ ഞാ കണ്ടട്ട കൊണ്ട പോരും അപ്പൊ അയലേറെ അയല അല്ല മകള് പോവ്ണ്ട് സ്കൂളിലന്നെ നേഴ്‌സറിയും ന്നട്ട് ഓനങ്ങനെ ങ്ങളാ ക്കിരോ ആക്കിരോ ആക്കിരോ ചോച്ചും ആക്കിടുത്ത എന്താ സുഖം കുറച്ച് നേരം നെലോളിച്ചണ് കണ്ട പിന്നെ ഞാൻ വിചാരിച്ചും മാണ്ട ന്ന ഇന്ന് പോണ്ടച്ച് ങ്കടന്നേ കൊണ്ടരും അംഗനവാടി മീവെ ങ്ങനെ പിന്നെ ഞാൻ വിചാ ച്ച്ട്ട് ടാടട്ട് പോരും ഞാൻ ന്ന് ക്കൊ വിചാരിച് പോവും അവിട്ന്ന് ഇങ്ങനെമ്മച്ച്യേ ച്യേ ഞാൻ മ്മച്ച്യേന്റുട്ടി ബ്ട്ന്നൊക്കെവ്ടെ ഉപ്പച്ചീന്റുട്ടിയായോരാ അവ്ടെത്യാ ഉമ്മച്ചിന്റെ കുട്ട്യാ ഞാ പറഞ്ഞാ കേക്കും പറഞ്ഞ് അപ്പൊ ഇങ്ങോട്ട് കൊണ്ടു പോരും പാവം തോന്നിങ്ങട്ട് കൊണ്ടു ബടെത്ത്യ പിന്നെങ്ങനെ പറയും ക്കൊന്നവടെ നിന്നൂടായിരുനി അങ്ങ് നിൽക്കാതെ ഞാൻ തന്നെ പറയും ചെയ്യും കൊണ്ടൊരും ചെയ്യും അതാണ് ൻ്റെ ഞാൻപ്പോ ഓളോടറയും ഇജ്ജ് കൊണ്ടോയിക്കോ അതപ്പം നല്ലത് അറയും പോണ വയിക്കൊക്കെ അതുഇതൊക്കണ്ടേ കിണർ ഒരു പൊട്ട കിണറൊക്കണ്ട് അപ്പറ് പേടിയ
ന്നാ ആയ്ക്കോട്ടെന്ന
ആ ന്നാ ശരി ട്ടോ ഞാൻ ആ